ഹലോ
ഹലോ
ആഹ് കേക്കുന്നുണ്ടോ?
ആഹ് ആഹ് കേക്ക്‌ന്ന്ണ്ട്
ആഹ് ആഹ്
ആഹ് എന്തെല്ലാം സുഖാണോ?
ഓഹ് സുഖായിട്ടിരിക്കുന്ന് അവിടെന്താ പരിപാടി
ഞാനിപ്പതാ ഫുഡ്
പറ
റ്റ്താ പ്പവിടിങ്ങനിരിക്ക്‌ന്ന് ഇന്റെ സൗണ്ട് പോയതാ
സൗണ്ട് ഒ അയ്യോ
അഹാ ആഹ് ഇന്നും ചെറുതായിട്ട് മഴ കൊണ്ടിട്ടുണ്ട് കൊട എട്ക്കാന് കൊടെടുത്തിട്ടുണ്ടൊരു ആ വർക്ക് ചെയ്യ വർക്കയിഞ്ഞിട്ട് വരുമ്പോ
ഉം ഉം
ആഹ് ഞാൻ കൊട എടുക്കയ അപ്പൊ ബാഗിന്നിങ്ങനെ എടു ക്കാനും കുറച്ച് ലേറ്റായി അപ്പം ആ മഴമൊത്തോം കൺ കൊണ്ട്
ആണോ ഞങ്ങള് പോകുന്ന സമയത്ത് കൊടെടുക്കാൻ ഭയങ്കര മടിയാ
ആഹ് അതന്നെ നിക്കും മടിയായിട്ട് മെല്ലെ ഹാഹ് അതെ കൊട നനക്കേണ്ടേന്ന്ച്ചിട്ടാ എത്ര ദിവസം ഞാൻ കൊട നനക്കാതെ കൊണ്ടടന്നറിയോ ഒറ്റ ആഹ് ഞാനും എന്റെ ഫ്രണ്ടിനോട് ഇയ്യ് ഇന്ന് കൊട നനക്കണം അപ്പം ഓള് പറയാ പൂത്തി വെച്ചോ ന്നാ വീട്ട് കൊണ്ട് വെച്ചോ പറഞ്ഞു ആഹ് എന്നോട് പർഞ്ഞു നീ വീട്ടിൽ വെച്ചു വന്നോന്ന് ഞാൻ പറഞ് ആഹ് വെച്ച് ച്ച് മറന്നടി അന്ന് ഞാൻ കൊട മാറനോയ് വീട്ട വീട്ടിന്നെടുക്കാന് ഉം എന്നിട്ട് മ അന്ന് അല്ലെങ്കി മഴല്ല അതൊണ്ട ഞാൻ പിന്നെ ആസ് അല്ലെ ഞാൻ അത് ഓർത്തതുല്ല ഞാ ആരോ ഇന്നോട് ചോയ്ച്ച് പോവുന്നില്ലേ ഞാൻ പറഞ്ഞ് ആഹ് കൊടയ്ണ്ടല്ലോ അയ്നോട് മഴയായാലും സാരല്ല്യാന്നർഞ്. ന്നിട്ട് ബാഗ് പോയി തൊർന്നോക്കുമ്പം കുട ഇല്യാ.
ആഹ്
റ്റ് ഞാൻ ഞാന് ന്നട്ട് കൊറേ നേരം നിന്നത് തോരാൻ വേണ്ടി റ്റ്, തോരുന്നൂല്ല്യ. എന്നിട്ടവസാനം അപ്പർത്തെ ആളെ എട്ത്ത്ന്ന് ഒരു പഴയ കൊട വാങ്ങിട്ട് പോന്ന്.
ആണോ. എഹ് ഇൻ്റെ ഫ്രണ്ടിണ്ട്, ഇന്നെക്കാളും മടിയാണ് കൊടയൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. ഓള് ന്നട്ട് മഴ ശെരിക്കും നനയും. ഞാൻ പറയും കുഴപ്പല്ല ഈ ഇൻ്റേല് കേറിക്ക്യോ. കൊട എടുക്കണ്ട അവിടെ വെ ച്ചു ന്നൊക്കെ പറഞ്ഞിട്ട് ഒരുമിച്ച് അങ്ങനെയാ പോരല്. എടക്ക്യ് ഓടിട്ടൊക്കെ വരുന്നെ കാണാ മഴ കൊള്ളണ്ടേന്ന്.
ആഹ്.
ഇന്ന് കൊട ബാഗില്ണ്ട് എടുക്കണ്ടേന്ന് വെച്ചിട്ടാന്ന്.
ആഹ്. ഞാനിന്ന് വിയാരിച് മഴകൊണ്ടിങ്ങനെ വരാന്നിയാര്ച്. നല്ല സുഖു ആണല്ലോ പക്ഷേ അപ്പത്തെക്ക്‌ ചുമക്ക്യ്ന്ന്. അഹോണ്ട് ഞാൻ കൊട എടുത്ത്.
ചോമയുടെ മുമ്പില് തോറ്റോയീന്ന്.
ആഹ് ചൊമ രാത്രി ചൊമച്ചിട്ടെന്നെ ഭയങ്കര പാടാ.
മ്മ് ഓന് ഇഞ്പ്പ രാത്രി ആ ഒരു തണുപ്പും കൂടിയാകുമ്പോ, ഓഹ് പ്രസ്സം കൂടു ഒള്ളു ല്ലേ.
ആഹ്. ആഹ് ഒരു സമയം എന്ക്ക്യ് ഭയങ്കര ചുമയായിട്ട് ഞാൻ രാ നട്ടപ്പപാതിരക്ക് ഒരു മൂന്ന് മണിയൊക്കായിണ്ടാവും. ഞാനുണ്ടോ ആവി ആവി പിടിക്കാൻ വെള്ളം വെച്ചിട്ട് ആവി പിടിച്ചിട്ടൊക്കെയ്ണ്ട്. അന്നാ ടൈമില് ഞങ്ങക്ക് ക് കറണ്ട് കുത്തുന്ന അതല്ല ഇള്ളെ. ആഹ് അപ്പൊ മ്മ് മറ്റേ ചെമ്പില് ആഹ് എന്നിട്ട് ഞാൻ മൂന്ന് മണിക്ക് പോയി ഗ്യാസ് കത്തിച്ചാ. കാരണം എനിക്ക് ഉറങ്ങാൻ ന്ന ഞാൻ പിന്നാദ്യം വിയാരിച്ച്. ഈ ഒര് ഒ ഒ ഒ ഒത് ന്നാരുണ്ടാവൂലല്ലോ ഒച്ചിയനക്കവു ഇല്ലാതെ പോയി അടുക്കളെ പോയി ചെയ്യെണ്ടേ ന്ന് വിയാര്ച്ച്. പക്ഷെ എനിക്ക് പറ്റ്ണില്ല. അയിനോടേ പോയി ചെയ്തിട്ടാ കെടന്നുറങ്ങ്യേ. അങ്ങനത്തെ ചുമ വന്നാ ഞാൻ പെട്ട്.
ഓഹ് പ്രസ്നാകും ന്ന് ല്ലേ.
ത്തെ ചുമ വന്നാ ഉറങ്ങാൻ പറ്റൂല. ഒരുപോള കണ്ണട ക്ക്യാൻ പറ്റൂല. ചൊമച്ച് ചൊമച്ച് ചൊമച്ചേ. പിന്നെ ഈ ബസ് പോവുമ്പോ അതുപോലെ ഈ പള്ളിയിലിരിക്കുമ്പൊക്കേയ്ക്കും ചൊമക്ക്യാ.
അഹ് ഉം. ആവശ്യല്ല്യാത്ത സമയത്ത് കറക്റ്റായിട്ട് ചൊമ ക്ക്യുംന്ന്.
ആഹ് ഞാൻ ഇപ്പ ഞാൻ ഇപ്പോ ഓഫീസില് അല്ലെങ്കില് ഞാൻ ഏഹ് ക്ലാസിനൊക്കെ പോണ ടൈമിലൊ ക്കേണെങ്കി ഒരു കൊഴപ്പു ഇല്യ. എല്ലാ രുള്ളപ്പാണല്ലോ നിശബ്ദമായിരിക്കുമ്പണ്ടാവും. ചൊമയക്ക്യും. പള്ളിയിലൊക്കെന്നർഞാ നിശബ്ദ. ആഹ് ആഹ് ഇൻക്ക്യും. പള്ളീന്നാണെങ്കി എനിക്ക് ഇറങ്ങാനും ഓട ഇറങ്ങി ഓടാനും പറ്റൂല. എന്താ ചെയ്യാന്ന് വിയാരിക്കും.
ആഹ്. നോഹ് ഭയങ്കര പണിയാണെ. അയ്യൊ
ആഹ് പിന്നെ യാത്രയൊക്കെ പോവാറുണ്ടോ?
ആഹ് ഏഹ് പോവാറുണ്ടോയ്ച്ചാ എടക്ക്ങ്ങനെ പോവാറ്ണ്ട്. ഉം
ആഹ് ഫാമിലിന്റെപ്പൊരോ അല്ലെ ഫ്രണ്ടിൻ്റോ? ഞാനും അങ്ങൻ തന്നെ എടക്കൊക്ക പോവാറ്ണ്ട് ആ ഞാൻ ഉം ഫാമിലീന്റെ ഒപ്പരം പോവും ഫ്രണ്ട്സിന്റെ ഒപ്പരോം പോവും രണ്ടും പോവും രണ്ടും വേറെ വേറെ രീതിയിലുള്ളതാണല്ലോ ഒരു വൈബായിരിക്കല്ലോ ആ ആ അതെ അതെ അത് പർഞ്ഞാല് മമ്മിക്ക് മൻസ്സിലാവെ ഇല്ല ഞാനിപ്പൊ ഫ്രണ്ട്സിന്റെ കൂടെ പോട്ടേന്ന് ചോയ്ച്ചാ അപ്പൊ മമ്മി പറയും നമ്മക്ക് പോവാ നീ എന്തിനാ വെഷ്മിക്കുന്ന അയിന് നീ പോണ്ട നമ്മള കൂടെ പോവാന്നറിം
അപ്പം ഞാൻ മമ്മീനോട് പറയും അത് രണ്ടും വേറെ വേറെയാന്ന്
അത് അങ്ങനെയല്ലാന്ന്
അഹാ അപ്പൊ മമ്മി പറഴും അയിനിപ്പ മമ്മിക്ക് മമ്മി അങ്ങനെ പോവാറൊന്നുല്ല ആ ഫ്രണ്ട്സിന്റെ ഒപ്പരം പണ്ടേ അങ്ങനെ വീട്ട്ന്ന് വിടൊന്നുല്ല ഭയങ്കര സ്ട്രിക്ട ആയിട്ട വളർത്തിയെ അപ്പം മമ്മിക്ക് അങ്ങനെ അറിയൂല ഫ്രണ്ട്സിനൊപ്പരം പോവുമ്പള്ളെ ആ ഇത് അറിയൂല അപ്പം മമ്മി ജന്മത്ത് സമ്മയിച്ചേര്ല്ല അങ്ങനൊന്നും അല്ല എല്ലാരൂടെ പോയാലും എന്താപ്പൊ വർ ത്താനം പറയാ ആൾണ്ടാവുലേ അങ്ങനൊക്ക ചോയ്ച്ച്
ആ ഞങ്ങള കൂടെ വർത്താനം പർഞ്ഞ എന്താന്ന്
ആ അതോണ്ട് കൊറേ ദിസ്ത്തിന് വിടല്ലേന്നു പിന്നെ ഇപ്പം കൊർച്ചായിട്ട അങ്ങനെ വിടാൻ തൊട്ങ്ങിയത് ഞാൻ വർക്കയ്യാൻ തോട്ങ്ങിയെന് ശേഷം പിന്നെ എനിക്ക് നല്ല സ്വാതന്ത്ര്യം കിട്ടീന്നറീലെ അങ്ങനെയി
പിന്നെ ആ ഇണ്ടെങ്കി പൊക്കു അത്
ആ ഫസ്റ്റ് ഇതായി പിന്നെ ഭയങ്കര ഒരു ഇതായി പിന്നെ എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞേനെഷം പിന്നെ കൊർച്ച് കൂടി ഫ്രീഡായി ഓനോട് ചോയിച്ച്ട്ട് എന്താച്ചാ ചെയ്തോ ഓം പിന്നെ എല്ലത്തിനും സപ്പോട്ടാ അതൊണ്ട് പിന്നെ ആ പേടിയുല്ല പണ്ട് സപ്പോ സ ആ പണ്ടേ ആള് സപ്പോട്ടാ പക്ഷെ ആ വീട്ടില് അത് പറയാം പറ്റൂലല്ലോ സപ്പോർട്ട് ഇണ്ട് എന്നാ പിന്നെ ഓന്റെ കൂടെ പൊയ്ക്കോ പറയും അപ്പ അതോണ്ട് അതോണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞെനെഷം പിന്നെ അവര്ക്ക് ഓക്കെ ആയി പിന്നെ അതോടെ ഞാനിപ്പോ ഭയങ്കര സ്വതന്ത്രമായി നടക്കുന്നു ഉം അപ് ആ അതെ മെരേജ് കഴിഞീല്ല ഉം ആ അതെ അതെ അതെ
ഉം എങ്ങനാ എ എ ത്ര കാലത്തെ ഈ ലൗ മെരേജ്ന്നൊക്കെ പറയുമ്പോ ഭയങ്കര ഇൻട്രസ്റ്റ് മൂന്ന് വർഷോ അമ്പോ
ഉം ഉം
എങ്ങനെ സ് ഒരുമിച്ച് പടിച്ചാണോ
അല്ല ഫ്രണ്ടിൻ്റെ ഫ്രണ്ടാണ്
ഓ ഹ്
ആ ആട ഞാന് സി ട്ടി ട്ടി സി പഠിച്ച ടൈമില്
ആ ഉം കൊള്ളാല്ലോ പരിവാടി ന്നട്ട് വീ വീട്ടിലൊക്കെ അറഞ്ഞ സമയത്തൊക്ക പ്രശ്നണ്ടാര്ന്നൊ
നല്ല പ്രശ്നം വീട്ടില് പിടിച്ചേര് എത്രോ വട്ടം പിടിച്ചേനി ഇന്നെ ഇങ്ങനെ കോള് ചെയ്യോല്ലോ രാത്രിക്കെ അപ്പോ ഈ അപ്പറത്തെ മുറിന്ന് ഇപ്പറത്തെ മുറിയിലേക്ക് വിളിക്ക്‌മ്പ താങ്കൾ വിളിക്ക്‌ന്ന ഫോൺ മറ്റ മറ്റൊരു കോളിലാന്ന് പറയും. രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പ തന്നെ ഇവര്വ്ടെവെരും ഞാൻപറയും ഒര് കൂട്ട് അതിന്റെ ഫ്രണ്ടാണ് നോട്ട്സൊക്കെ നോക്കാൻ വേണ്ടിട്ടാന്നൊക്കെ പറയും. അപ്പ രാത്രി പന്ത്രണ്ട് മണിക്ക് ഏത് നോട്ട്സാടെ അങ്ങനെ പിന്നെ കൊറേ പിടിച്ച് കൊറേ അടിട്ടി അങ്ങനെ അങ്ങനെ അങ്ങനെ അവസാനം ഞാൻ പറഞ് എനിക്ക് പ റ്റൂലാനൊക്കെ പറയും കരഞ് വിളിച്ച് അത് ഈ അട്ത്താണ്.
പിച്ച് ന്ന്ലേ
ഉം അതെ ഒരു എന്താ പറയാ മൂന്നു കൊല്ലം ഇല്ല ഒരു രണ്ട് കൊല്ലംങ്ങാനായിട്ടൊള്ളൂ ഇ പ്പ ഞാൻ ഇങ്ങനെ നേർക്ക് പറഞ് സ് സെറ്റാക്കിയത് അതുവരെ ഭയങ്കര പ്രശ്ന നറിയാം ഇ ഇങ്ങനെ ഇതുണ്ട്ന്നറിയാ എ എന്റെ ആദ്യ ത്തഇതായത് കൊണ്ട് എല്ലാരും നാട്ടില് മൊത്തം പാട്ടാന്ന് പറഞാരി എല്ലാർക്കും അറിയാ ആഹ് അത് എങ്ങാനാന്നറില്ല എന്റെ ഫാമിലീസ് അവരോടിങ്ങനെ ചോയിക്കുംമ്പത്തെ ആ അവനല്ലേ അവനെ ആർ അറിയാം എന്ന്പറയും.
അയ്യോ! എല്ലാർക്കും അറിയുന്നാ ആളാണേവോ?
ആഹ് അത് അങ്ങനെ അറിയാന്നല്ല ഞ എന്റെത് പിടിച്ചിട്ട്ള്ളത് അവ്ടെ വെച്ചിട്ടും പിടിച്ചിട്ട്ണ്ടാവും എവ്ടെക്കെയാ വെച്ച് പിടിച്ചിട്ട്ണ്ടാവും. ഫോണ് പിടിക്ക്‌ന്നത് അപ്പ ഞാനും അപ്പന്റെ അവ്ടെ പോയിട്ട്ണ്ടങ്കി അവിട്ന്ന്ഞാൻ വിളിക്ക്‌വല്ലോ ആന്റിന്റെ അവ്ടെ അവ്ടെക്കെ പോവുബെ ഞാൻ അവര്ടെ ഫോണില് വിളിക്കും അപ്പം അവര് കണ്ട്പിടിക്കും അത് എന്നിട്ട് അപ്പം അവര് മനസ്സില് നോട്ട് ചെയ്ത് വെക്കും ഈ പേര് അങ്ങനെ കൊറേ അങ്ങനെക്കാവശ്യ അപ്പൊ എല്ലാർ ക്കും അറിണയാതൊണ്ട് ഉം എന്താ പറയാ ഇങ്ങനെ വി ഒര് ഇണ്ട്രോടോഷൻ വേണ്ടി വന്നില്ല ഇങ്ങനെ ഒരാള്ണ്ട്ന്ന് പറഞ്ഞപ്പേത്തെന് ആ അവനല്ലേന്ന് ചോയിച്ചു.
അറിയാം അറിയം എന്ന്ലേ
ആഹ് അതെ അവനല്ലേ എനിക്ക് അപ്പളേ സംശയൊണ്ട് അപ്പ ഫ്ര ണ്ടാന്നാ പറഞ്ഞെ അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞു
ഉം അന്ന് പറയര്ത് ന്.
അങ്ങനെ കൊറേ സമ്മയിച്ചില്ല. ഉം അങ്ങനെ പിന്നെ അങ്ങനെ സമ്മയിച്ചു. ഉം അതൊക്കെര് കഥ. ആഹ് ഇപ്പ ഭയങ്കര ഹാപ്പിയാ ഞങ്ങള് കാസ്റ്റൊക്കെ വിത്യാസായതൊണ്ടേ ഭയങ്കര നമ്മളിപ്പോ എന്താ പറയാ ഫ്രണ്ട്സ്കള് തിരഞ്ഞെട്ക്ക്‌മ്പ നമുക്ക് കാസ്റ്റ്യൂം ഇല്ല ഒന്നും ഇല്ല പക്ഷെ നമ്മളിങ്ങനെ ഭാവി ചെ ക്കനെ കണ്ട്പിടിക്ക്‌മ്പ അത് വേ വേണം നൊള്ളൊരു അങ്ങനെരു ഇതായിരുന്നു.
ഉം ഉം
ആണ് അതെല്ലാം ഞാൻ തിര്ത്തി കൊണ്ട് വന്ന് ഇവരെ നേർവഴിക്ക് നടത്തി നമുക്ക് ജാതിയില്ലാ മ മതമില്ലാന്ന് പറഞ്ട്ട്.
നമ്മക്ക് മന്ഷമാര് മാത്രേള്ളൂന്ന്.
അതെ അതെ അങ്ങനെ ഞാനതിങ്ങനെ പഠിപ്പിച്ച് ഇപ്പവ ഇപ്പവരും ആ ഒരു ഉം ഇതിലായി. രീതിലായി.
ആഹ് ആഹ്
ഇപ്പങ്ങൻത്തെ പ്രശ്നൊന്നുല്ല അവന ഭയങ്കര ഇഷ്ട്വായി. ഹാ അങ്ങനെ. ഉം അതെ പണ്ട്. കാണുമ്പംതന്നെ നിനക്ക് ഇതിനേക്കാൾ നല്ല ചെക്കനെ ക് ട്ടുലെ ലേ കാണാനൊന്നോരു ഗോണോല്ലാന്നൊക്കെ പറഞ്. ഹേ എന്നിട് ഇപ്പൊ പറിം. കാണാനൊക്കെ ഭംഗിയ്ണ്ടല്ലേ.
ഹേ ഹേ അയ് അത്‌കൊള്ള.
ഉം അങ്ങനാണ്.
അങ്ങനെ അതങ്ങ് സെറ്റാക്കിക്ക് ണ് ഉം.
ആഹ് ഓ കൊറെ കഷ്ടപ്പെട്ട് അടിയെല്ലാം കൊണ്ട് അങ്ങനെ ഉം ശരിയാ ക്കി എട്ത്തതാ.
ലെ
ഉം സത്യായിട്ടും. ഹാ അതോണ്ട് അതെന്നും ഞാൻ ഓർത്ത് വെക്കും. എങ്ങനെയാണ്. വന്നവഴി അമ്മള് മറക്കരുതല്ലോ. ഉം.
ഇനി എപ്പഴാ കല്യാണക്കെ ഇന്നട്ട് നിക് ഒരു കൊ
കല്ല്യാണം രണ്ടു രണ്ട് കപല്ലം കയ്യും.
ഏഹ് ഏഹ്
ആള് പൊറത്തോട്ട് പോവാ. അപ്പൊ അത് വന്നെന് ശേഷേള്ളു. ഉം ആൾ. ഉം പോയി വന്നിട്ട് കല്യാണം. ഉം
ഇന്നാ ഓക്കേച്ചി ഞാൻ
എന്ന ശരി ആ.
ഉം ഉം